ഓ ആഹ് പറ നല്ല ഉറക്കമായിരുന്നു ഉറക്കമൊക്കെ കഴിഞ്ഞ ഇങ്ങനെ എഴുന്നേറ്റു
ആണോ ഉച്ചഒറക്ക ആരുന്നാ
ഉച്ച ഉറക്കമായിരുന്നു ആഹാരമൊക്കെ കഴിച്ചതിന്റെ ക്ഷീണ ഉണ്ടായിരുന്നു അങ്ങനെ ഇടന്നങ്ങ് ഉറങ്ങിയങ്ങ്
ഒക്ക ഉണ്ടായിരുന്നന്ന്
ഇല്ല ഇല്ല ഇന്ന് പോയില്ല
എന്തോ മറ്റേ സ്വിഗി വിടാൻ പോകുന്നതല്ലയോ
ആന്ന് ആന്ന്ആന്ന് അതിപ്പോ വണ്ടി വണ്ടി ഇല്ല അത് നല്ല മൈലേജ്ള്ള വണ്ടിയാണെങ്കിൽ നമ്മുക്ക് എന്തേലും ഏ ഈ വരുമാനം കിട്ടത്തോള്ളൂ ഇതെന്തായിരിക്കുംന്ന് വെച്ചല് മൈലേജ് കുറഞ്ഞ വണ്ടിയാ
ഓ ഓ
അത് എണ്ണആയിരിക്കും കൂടുതലാകും
ആഹ്
ആണോ
ആണല്ലോ
പിന്നെ ഒന്ന് രണ്ട് ദിവസത്തേക്ക് ഞാനത് ഗ്യാപ്പ് ഇട്ടേക്കുവാണ് പയ്യെ പോവാന്ന് വെച്ചു എന്തെടുക്കുവായിരുന്നു ഹലോ